ആഹ് വലക്കം സ്ലാം എന്താണ് പറ
ഒന്നുല്ല മാങ്ങ ങ്ങനെ കഴിച്ചോണ്ടക്കരുന്നു
എവടന്നാ മാങ്ങട്ട്യേ
ഇവിടെണ്ട് ഇവിടെ ആ ഇവിടെ മാവണ്ട്
അത് ശെരി ആ മാങ്ങനെ പറ്റി പറഞ്ഞപ്പള ആലോയിച്ചെ ഇവിടെ കൊറേ മാങ്ങ കൊണ്ടുവന്നുംമ്മ
ആഹ് ന പറഞ്ഞന എല്ലാം അതെല്ലാം ഈ കൃഷി ചെയ്യണന്ന് പറഞ്ഞനല്ലേ കൊറെ തൈകളൊക്കെ വാങ്ങിയാണ് അതൊക്കെ ചെയ്തോ
അത് വിത്തിടണടാ ഞൻ ഒന്നാമത് മയയല്ലേ മഴ അങ്ങോട്ട് മല്ല ഇതുവരെ മഴല്ലേനല്ലോ വെള്ളംല്ലേനല്ലോ
ആഹ് ആഹ്
അപ്പൊ ഞാന് അയില് റംബൂട്ടാനൊക്കെ കുഴിച്ചിട്ടു റംബൂട്ടാന് മാവ് പ പാഷൻ ഫ്രൂട്ട് ഞാൻ ഇന്നാള് പറഞ്ഞില്ലേ വള്ളിയൊക്കെ പടർന്നിണ് കൊറേ ഒക്കെ ന്ന് പി ന്നെ എന്താ ഇപ്പൊ പിന്നെ പ സപ്പോട്ട.
കുഴിച്ചിട്ടോ സപോട്ട ഒക്കെ കുഴിച്ചിട്ടോ?
ആഹ് അതൊക്കെ കുഴിച്ചിട്ടുണ്ട്. പിന്നെ വിത്ത് ആഹ് പറമ്പ് വീടിന്റെ ആഹ് പറമ്പ് ഒരു ഭാഗം പറമ്പ ആക്കീട്ടില്ലേ അവിടെ ഉം അങ്ങനെ വിചാരിച്ച് അവിടെ ഇന്നാള് പൊട്ടി ഇട്ട് അവിടെ കെട്ടി പൊന്തി അകം പൊട്ടിയില്ല അപ്പൊ അതിന്റെ ഭാഗത്ത് മണ്ണിടാത്ത കുറച്ച് ഹൈറ്റ് കുറഞ്ഞ സ്ഥലണ്ടല്ലോ
ആഹ് ആഹ്.
ഹവിടെ അവിടുന്ന് അവിടെപ്പ താറ ആ പറമ്പക്ക് താറാവുകൾ കേറും.
ആഹ്.
അപ്പൊ ഈ ചെപ്പ് കണ്ടപ്പോ തറാവുകള് കടിച്ചു പെട്ടെന്ന് തിന്നും അപ്പം അപ്പം നമ്മള് ഇണ്ടാക്കുമ്പോ അത് നോക്കി റ്റ് വാണം ഇണ്ടാക്കാൻ അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പോ അവിടെ കുറച്ച് തായായിട്ട് ഇങ്ങനെ ഒരു ഒരു ക ചെറിയൊരു താഴത്തി ഒരു ഒരു കുറച്ച് സ്ഥലിണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ച് പത്ത് മൂന്ന് സ്ഥലം വേണ്ടല്ലേ.
ഉം ഉം.
അപ്പ ഞാൻ അവിടെ ഉ ഈ കൊറേ വിത്ത് മല്ലിചെപ്പ് കൊറെ വിത്ത് ഇണ്ട് ആ തരം വി തക്കാളി മൊളക് ചീര ചീര ഒക്കെ എല്ലാ തരവും ഇണ്ട് ഇപ്പൊ ഇങ്ങനെ ഇങ്ങനെ മഴൊക്കെ ഒന്ന് ഇതായിട്ട് മണ്ണ് ഒക്കെ ഒന്നേ നനഞ്ഞിട്ടേ
ഉം എല്ലാ എല്ലാതും കുഴിച്ച് ഇടുണ്ടാവും.
അത് ഒന്ന് കുളിച്ചിട്ട് നോക്കണം അങ്ങനെ ഓരോന്ന് എല്ലതൊന്നും ഓരോരുത്ത കുഴിട്ടി ന മൊളക്കൊന്നും നോക്കണല്ലോ.
ആഹ് ആഹ്
അപ്പൊ ഞാൻ വിചാരിക്കണ്ട് ഒരീസം ഒഴുവുള്ള ദിവസം ഹസബൻഡിനെയും കൂട്ടിട്ട്
ഉം അല്ല അത് നല്ലതാണ് കാരണം നമുക്ക് തന്നെ ഇഞ്ഞി അതുപോലെ പച്ചക്കറികളൊക്കെ കുഴിച്ചിട്ടാ നല്ലതാണല്ലോ.
നല്ലതാണ് അതെ. നമ്മള് ഞാൻ ആദ്യൊക്കെ ആദ്യമക്കെ നിനക്ക് ഒരു വല്ല്യ ഉത്സാഹം ഉണ്ടായില്ല. പിന്നെ കരിവേപ്പിന്റെ ഇല അത് നമുക്ക് ഭയങ്കര ഞാൻ എല്ലാ ഫുഡും നല്ലോണ്ണം എല്ലാ ഫുഡും മീൻസ് ഇടേണ്ട ഫുഡ്
ഉം ഉം ഉം ഉം ഉ ഹും.
പ്പൊക്കെ എനിക്ക് ഭയങ്കര അത് ഇല്ലാഞ്ഞ ഒരു ഒരു ഇതെന്തോ പോലെയാണല്ലോ.
ഉം കറിവേപ്പിന്റെ എല അല്ലെങ്കിലു ഇട്ട ഒരു ടേസ്റ്റ് വേറെ തന്നെ നമ്മള ഒിവാക്കും പറഞ്ഞട്ടാറില്ലേ അതിന്റെ ആര് ചോയ.
ആഹ് ഞാൻ ഈ ബീഫ് ഒക്കെ വരട്ടി ഇങ്ങണ്ട് പൊരിച്ച് ഇങ്ങനെ മൊരിച്ചെടുക്കണത്തെ ഇതൊക്കെ ഞാന് തിന്നു ചിക്കൻ പൊരിക്കണേത്തൊക്കെ അതൊക്കെ ഞാൻ കഴിക്കും അയത്ത കറിവേപ്പന്റെ എല
ആ നല്ലതാണല്ലോ ത തലമുടിക്കൊക്കെ നല്ലതാണല്ലോ.
ഓ ആയ്ശരി. അപ്പൊ ഞാനത് കൊറേ പ്രാവശ്യം ഞാൻ തൈ കൊണ്ടൊന്ന് കുഴിച്ചിട്ട് നോക്കിയേ
ഉം ഉം
ഇതരേയിങ്ങട്ട് മുളച്ചില്ല ഇപ്പൊ ഒരു തണ്ട് പോലെയിണ്ട് അയിന്റെ ത ണ്ടിന്റെ മ് അറ്റം പൊട്ടി പോയി ട്ട്ണ്ട് ഇന്നിട്ട് അയിന്റെ ഭാ അയിന്റെ തുമ്പ ത്ത്ങ്ങനെ പൊട്ടി കിളിർക്കൂലെ ബേബി ബേബി ബേബി ചെടികള്
ആ മനസ്സിലായി കുഞ്ഞ് ചെടികളല്ലേ?
അതന്നെ മലയാളും കിട്ടണില്ല ഇംഗ്ലീഷും കിട്ടണില്ലാർഞ കോലാണ് അപ്പം അത് അത് ബേബി ഹെയർന്നാ ഇൻക്ക് ഓർമ അത ഞാൻ ബേബിന്ന് പറഞേട്ടോ അ
എന്തപ്പയിന് പറയാ
ആഹ് അതന്നെ പറയൂ
ചെടി തൈകള്
അതെ ചെടി തൈകകള്ന്ന് പറയാന്ള്ള അത് കണ്ടാണ്ട് ഇജിതിലൊവ്ടെ ചെടി തൈകള്ന്ന് ചോയ്ക്കും അത്രീം ചെറുതാണ് അത് ന സൈസ് ഞാൻ കണ്ടിട്ടില്ല അങ്ങനീം കുഞ് ചെടികള് അത്ങ്ങട്ട് എത്ര വെള്ളം ഒഴിച്ചിട്ടും ഇത് ശരിയാവണില്ല
ആഹ് ആഹ്
അപ്പം അതൊക്കെണ്ടെങ്കി ഒരു ഐ ഐശ്വര്യന്നേണ് വീടിന് അങ്ങനെയല്ല
ഉം ഉം അതെ
പെരേല് ഇതൊക്കെങ്ങനെ കാണുമ്പോ ഇപ്പം ഇവിടെതാ താനെ മൊളച്ചീണ് പറഞ്ഞില്ലേ ഞാ ഇന്നാളൊരു വെള്ളരി
ആഹ് ആ് അത് അത്മ്മല് കായിണ്ടായോ?
ആഹ് ഒരു കായ് ഞങ്ങള് കറിയൊക്കെ വെച്ചു രണ്ടു പ്രാവിശ്യം ഞങ്ങള് വടെ കൊറച്ചാളല്ലേയൊള്ളൂ പക്ഷെ പിന്നെ കായിണ്ടായെപ്പം ആ ഒന്ന് കാ ഒരു കായിന്ന് ഇമ് ഇമ്മ പോയപ്പം ഇമ്മാക്ക് കൊടുത്തയ്ച്ചു ഒരു കായിഞ് ഇന്റെ അയൽവക്കത്ത് ഒരു വീട്ണ്ട് അവ്ട്ക്ക് കൊടുക്കണം വിചാരിക്ക്ണ്ട് ഒരു രസം നമ്മള് കഴിച്ചില്ലേലും
ആഹ് നമ്മള്ണ്ടാക്കിയ സാധനം കൊടുക്കുമ്പൊരു സന്തോഷല്ലേ?
ആഹ് ഒരു സന്തോഷാണ് അത്ണ്ടായി കാണുമ്പളും നമ്മക്ക് ഭയങ്കര സന്തോക്ഷം പക്ഷെ ഞമ്മളത്രയും കെയറെയ്താ ചെലപ്പോ ആ സാധനനെണ്ടായി കോളണന്നില്ല
ആ അതാണ് ഇത് പെട്ടെന്ന് എന്താ പൊടോം മൊളക്കാന്നൊക്കെ പറയല്ലോ? അങ്ങനെയൊക്കെണ്ടാണെ സാധനത്തിന് നല്ല ആരോഗ്യായിരിക്കും
ആ ആരോഗ്യാണ് അത് പണ്ടും ഇവിടെന്തോ വേസ്റ്റ്ങ്ങനെ ഞാനിങ്ങനെ കൊണ്ടോയിടും ഉം പ്ലാസ്റ്റിക് കവറല്ലാത്ത വേസ്റ്റ്ങ്ങനെ കൊണ്ടോയിട്ട് ഡംപെയ്തിട്ട് പിന്നെങ്ങനെ എലകളൊക്കെണ്ടാവൊല്ലോ അങ്ങൻത്തെ കൊണ്ടോയിട്ടിട്ട് അതിന്റെടയില് ഒരു വിത്ത്ങ്ങനെ വന്നേയിരിക്കും മാണെ നമ്മള് പച്ചക്കറി പിന്നെ സാമ്പാർ കിറ്റ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങുമ്പോ എന്തേലും വിത്തോ അങ്ങനെ വന്നായിരിക്കും അപ്പയിലൊന്ന്ണ്ടായീനി അപ്പതും അതുമ്മെന്റെ പടച്ചോനേ ഒരു പത്ത് നാല്പ്പത് കായ്കള്ണ്ടായിനി കാരണം കൊറേ കാലത്തിനത് കായികൾ കായ് കാഴ്ച്ചോണ്ടിര്ന്ന്
ആഹ് ആഹ് അത് ശരി
രാത്രി ച
അങ്ങ് അത് ഇയ്യ്പ്പൊ പർഞ്ഞപ്പളാ ഓർത്തെ ഇന്റെപ്പ ഇതുപോലെ നന്നായിട്ട് കൃഷി ചെയ്യും ഭയങ്കരഷ്ടാണ് എല്ലാ അത് ഈ ഞാൻ പറയാ ഇപ്പൊ പണ്ടൊക്കെ ഞാന് പുതിയ പണ്ട് ഇപ്പും ഇപ്പം അത്രൊക്കെല്ല ആദ്യം നല്ലോണ്ടാക്കായിരുന്നു ഇ അന്നൊക്കെ എന്നാ ഉപ്പേരിക്കില്ല പയറ് വെണ്ടക്ക കയപ്പക്ക കോവക്ക അതൊക്കെ ഇപ്പ ന്നെ ഇണ്ടാക്കല്.
അത് ശരി. മാഷാഅള്ളാ.
കറികൾക്കുള്ളതൊക്കെ, നന്നായിട്ട് കുക്ക് ത ചെയ്യല് കൃഷി ചെയ്യല്.
കൃഷി ചെയുന്നു. പിന്നെ അങ്ങനെയല്ല ഓഹ് ഉണ്ടാക്കിയാൽ ഇങ്‌നെ ഉണ്ടാക്കണോല് ഉണ്ടാക്കിയ പെട്ടന്ന് ഉണ്ടാവും ചെയ്യും. നമ്മളൊ ക്കെ അയിമ മെൻകെട്ടിട്ടും കാര്യല്ല. അങ്ങനെണ്ട്.
അറിയാ അയ്ന്റെ നേക്കോൽക്ക അറിയ, എങ്ങനെയാണ് കുഴി കുഴിക് അത് ഞാ ഇതുപോലെ ഞാനിപ്പാനോട് ഇങ്ങനെ ന്റെ ഇക്കന്റെ വീട്ടില് ഉണ്ടാക്കീനി. അത് നന്നായീല, അപ്പൊ ഇപ്പ പറഞ്ഞരും ഓരോ... ഐഡിയകള്, അങ്ങനെയാണ് കുഴി കുത്തന്റെത്, നമക്കന്ത? അത് ചെറിയ കുഴി കുത്ത അയിക് വെക്ക. അത്രല്ലേ, ഐഡിയ ഇല്ലല്ലോ?
ആഹ് അതെ അതെ അതെ പിന്നെയാണ് അയിനെ പറ്റി അങ്ങന ആഹ്, ഇന്റെ ഉപ്പി അങ്ങനെ തന്നേണ്. നല്ലോണം കൃഷി ചെയ്യുമ്പോ വായപ്പ ആഹ്, അങ്ങനെ വിൽക്കുമ്പം അങ്ങനെല്ല അതൊക്കെ വിക്കാനൊരു വരുമാനണല്ലോ, കഴിക്കാനും വീട്ടിൽന്ന് കൊറേ കൊണ്ടോന്ന്ണ്.
ആഹ്, അയ്ശരി.
ഉം.
അത് ഇന്നലെന്റെ അനിയത്തി വിളിച്ചപ്പം പറയണ്ട്, കോവക്ക കുറെ ഉണ്ടായിണ്. പ്പേരി വെക്കാനൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ എനിക്കഷ്ടല്ലട്ടോ കോവയ്ക്കൊന്നും. പക്ഷെ അതെല്ല... ന്നാലും നമ്മൾ ണ്ടാക്കിയരു സാധനം, ആ ഒരു സന്തോഷുണ്ടല്ലോ?
ഞാന് ആദ്യം കോവ ഇപ്പൊ ഞാൻ കോവക്ക് കഴിക്കലുണ്ടായില. പക്ഷെ ഇപ്പ ഞാന് മൈവേ മൈവേ മൈ കല്യാണി പറഞ്ഞാണ്ട് ഒരു... ഒരു യൂട്യൂബർ ഉണ്ടല്ലോ, അതിൽ എന്നും കോവക്കോ എന്നും എന്ത് വീഡിയോ എടുത്താലും അയ്ൽ കോവക്കാ മേയ്ക്ക് പുരട്ടി. ആഹ്, അപ്പൊ അത് ഞാന് ഉണ്ടാക്കി നോക്കും. അപ്പൊ അത് പൊരി ക്കും. പൊരിക്കാറഞ്ഞ നമ്മളിങ്ങനെ വെളിച്ചെണ്ണേട്ട് പൊരിച്ച പൊരിച്ച്...
ആഹ്, അങ്ങനെ ഉണ്ടാക്ക. ആഹ് ഇനിക്ക് പിന്നെ അത് എനിക്ക്റിയൂല, അതിന്റെ ചോയ ഇൻക്ക് ഇങ്ങട്ട്, ഇന്ക് ഇഷ്ടല്ല. അതുകൊണ്ടായിരിക്കും.
ആഹ്, ചെ അല്ല ചെലോർ പക്ഷെ ഞാനങ്ങനെ വെച്ചു ചെറുപ്പത്തി
അത് ഇൻക്ക് വൈതനങ്ങ... അങ്ങനെണ്. നിക്ക് തീരെ ഇഷ്ടണ്ടായിലേയിനി. പക്ഷെ, ഇപ്പ ചെൽപ്പങ്കിലുക്കായിട്ട് ഞാൻ കൂട്ടും വൈതനങ്ങ.
അതാണ്. ഞാൻ പറയാൻ പറയുന്നത്, ഞാൻ ചെറുപ്പത്തില് ഭയങ്കര ഇഷ്ടള്ള സാധനം വൈതനങ്ങേയിനി. ന്ക്ക് ഏ ഏറ്റവും ഇഷ്ടള്ള സാധനം. ഇപ്പ ഞാൻ ആ സാധനം കൂട്ടൂല.
ആഹ്, ഞാൻ നേരെ തിരിച്ചാണ്. എനിക്ക് അന്ന് വല്യ ഇഷ്ടല്ല്യ ഇപ്പൊ പിന്നിം കൊറച്ചൊക്കെന്ന്...
ആഹ് ഇപ്പൊ ഞമ്മള് പ മാണ്ട് സ്കൂളിട്ട് വരുമ്പം, ഇപ്പത്തെ മക്കള് ഇപ്പം സ്നാക്സും ചായൊക്കെ ചോയ്ക്ക. പക്ഷെ, അന്ന് ഇമ്മേ, തിരുമ്പിയത് ഉണ്ടല്ലോ കുറച്ച അപ്പൊം, മഴ വരുന്നുണ്ട് എനിക്ക് പൊർത്ത്ക്ക് എറങ്ങാൻ പേടിയാവണ്ട്. മിന്നലും...
നല്ല മഴ വര്ണ്ട്.
ഉം, ഇൻക്ക് പേടിയാവ്ണ്. ഓകെ, ഓകെ. മഴ വർന്ണ്ട്. ജ്ജ് ഒന്ന് ഇട്ത്തെക്കോ ഇച്ച് പേഡ്യാവും പോർത്ക്ക് എർങ്ങാന്. മിന്നലും ഇണ്ടാവുമ്പോ
മിന്നല് നല്ലോം ഇണ്ട് ലേ
പിന്നെണ്ടല്ലോ എന്താ
ഉം.
കേക്ക്ണ്ല്ലേ ആ ആ അല്ലാ എന്നിട്ട് ആഹ്
പഠിക്കുന്ന നല്ല സമയത്ത് പഠിച്ച്ക്ക്ണാ
അതല്ല ഞാൻ ചോയിക്കാൻ എന്താറിയോ ഈ കൃഷി ചെയാന്ന് പർഞ്ഞതെ അത്പ്പോം എല്ലതും കുഴിച്ചിട്ട് കഴിഞ്ഞപ്പൊ അത് ഇഞ്ഞും കുഴിച്ചിടാന്ണ്ടോ
ച്ചേ ഫോണും കൊണ്ട് പോർത്ത്ക്ക് എർങ്ങാൻ തന്നെ പേടി
ആ ആഹ് ഈ ഇത് പർഞ്ഞിലെ കൃഷി കൃഷി ചെയ്യാം വാണ്ടിട്ട് കൊറെ തൈകള് വാങ്ങീന്ന് പർഞ്ഞിലെ ആ തൈകള് എല്ലതും കുഴിച്ചിട്ട് കഴി ഞ്ഞോ അതോ ഇഞ്ഞുണ്ട് ന്നാണോ പർഞ്ഞത്
കുഴിച്ച് ഇട്ടിട്ടില്ല തൈകള് ഫുള്ള് കഴിഞ്ഞു ഇഞ്ഞി വിത്തുകള് ഒള്ളു
ആ വിത്തുകള് ഒള്ളൂ ലെ അതുപോലെ ഈ ചെടികള്ണ്ടാ ക്കാല്ണ്ടോ
ആ ചെടികള് കൊറെ ഇണ്ട് ചെടികള് കൊറെ ഇണ്ട് ചെടികള് ഭയങ്കരായിറ്റ് ഞാന് ഇങ്ങനെ കുത്തി ഇഞ് ഞാൻ അൻക്ക് പർഞ്ഞര്ണ്ട് ട്ടോ ഇപ്പൊ ഇവടെ ഭയങ്കര മഴ മഴ ഇങ്ങട്ട് പെയ്ത്ട്ട് കൊറെ ചെര്പ്പൊക്ക തേകി തേകി തിര്മ്പിയ അലക്കാള്ളതൊക്ക ഇണ്ട്
അത് ശരി
അങ്ങനെ
ഉം ഉം ആ അന്റെ വീട്ട്ല് ഞാൻ ന്നാള് വന്നന്ന് കോറെ ചെടികള് കണ്ടീനി അതാ ഞാൻ ചോഴിച്ചത് കോറേ ചെടികള് മുറ്റത്തൊക്ക ഇങ്ങനെ കണ്ടിരുന്നു നല്ല ഭംഗില്ല ചെടികള് നല്ല ക ഇൻക് തോന്ന പൂവ്ള്ള ചെടിയേക്കാളും പൂവിടാത്ത ആ എലകള് നല്ല ഭംഗില്ല ചെടികളാണ് ലെ ഇല്ലത്
ആ അതാണ്
ഇലച്ചെടികളായാണ്ട് ഇള്ളത് അങ്ങൻത്തെത് ഞാൻ കൊറേ കണ്ട് ഏഹ് എന്താ
പിന്ന പെയ്തു മഴ
ഉം മഴ പെയ്തു ലെ ന്നാ അയിക്കോട്ടെ ന്നന്നായി വെച്ചോ